ഭയങ്കര ഇഷ്ടണങ്ങക്ക് ഏട്ട അ ആതെ എ എന്താണ് പ്രത്യേകിച്ച് മക്കൾ മോന്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ന്താ ഇണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടപ്പെട്ട ആന്നല്ലേ എനിക്കറങ്ങി പാചകത്തി അത്ര വഷല്ല കേട്ടോ ഇത് പിന്ന് പറഞ്ഞാലേ ഒന്നും ഒന്ന് പഠിക്കുന്നേക്ക് മുമ്പ് ഇങ്ങോട്ട് കല്യാണം ചെയ
ആഹ് അതന്നെ ഞങ്ങളൊക്കെ അവസ്ഥ പക്ഷെ ഞങ്ങള് യൂട്യൂബ് പോരന്ന് പു പറഞ്ഞിട്ടേ പിന്നെ ഒറ്റ ക്കാരായും ചെയ്തു പിന്നെ ത നമ്മള് പിന്നെ ആ അല്ലള്ളൂ പിന്നെ നമുക്ക് ഇണ്ടാക പരീക്ഷിക്കാനുള്ള സമയം ഉണ്ടല്ലോ
ആ ഇതിപ്പഴേ ഞമ്മുടെ ഞാൻ വന്നപാടെ എന്താണ് ഇവിടുത്തെ ഇക്കാന്റെ ഉമ്മ തന്നെ എല്ലാം ചെയ്തു ചെയ്തു തന്ന എനിക്ക് തന്നിട്ടേ എനിക്ക പഠിക്കാനൊ ഒരു സാഹചര്യം ഒന്നും കിട്ടിയില്ല കാരണംന്ന് വെച്ചാൽ ഞാനും വിചാരിക്കലാണ് ഇണ്ട ഇമ്മ ഇണ്ടല്ലോ ആ ഒരു രീതിയില് ഞാന്ങ്ങന സഹായിച്ചണ്ടെ തായെ പറകിക്കെ കൊടുത്ത് എന്നാലും ഇപ്പഴും ഞാൻ എന്നുകൂടെ എന്തണ് പ്രത്യേകിച്ചരു ഫുഡ് അങ്ങനെ ഉണ്ടാക്കാന ഇതുവരെ ആയിട്ടില്ല
ആഹ എനിക്ക് കൊഴപ്പില്ല കേട്ടോ ഞാൻ എല്ലാതും ആണ്ട് ഉണ്ടാക്കും
എങ്കില് എന്നെ ഞാൻ ഉണ്ടാക്കൂട്ടാക്ക ഉണ്ടാക്കൂ ഒരു ഇല്ല നമുക്ക് സാധാടുക്ക ചോറ് കറി അങ്ങനെ ഇറച്ചിക്കറി അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പ മന്തി അങ്ങനൊക്കുള്ള സാധനങ്ങളൊക്കെ
ആഹ മന്തി ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എല്ലാവിധ ഭക്ഷണം ഉണ്ടാക്കും ഞാന് നമ്മടെ ആൾക്കാര് വിരുന്നേര് നമ്മള്
വിരുന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ പ്പോ എന്ത് ചെയ്യ പുറത്തുനി എന്താണ് ഓഡാർ പിടിക്കു
ഇവിടെ അളിയമാർക്കൊന്നും അങ്ങനെ ഓർഡർ പുറത്തന്ന ഇഷ്ടമല്ല
ആണോ താല്പര്യ അല്ല ഉണ്ടാക്കാൻ അറിയാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതായ കാര്യൾ കൊടുിക്കുന്നവർക്ക് സന്തോഷമാണേഅത്
ആഹ പുഡിങ്ങും കാര്യങ്ങളൊക്കെ അതും കൊഴപ്പില്ല
നന്നായിട്ട് ഓക്കെ അതാണ് ഒരു നല്ലത് ചായാണ് എനിക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കുമ ഒന്ന് പറഞ്ഞരാവോ
മന്തി ഞാന ഉണ്ടാക്കല് അരി കഴികി വെള്ളത്തി ഒരു മണിക്കൂർ വരെ ഇടും
ആ് ഒന്ന് കോരി കുതിർത്താനായിട്ട് വെച്ച
ആഹ ബാസ്മതിയരില്ല
എടുക്കുന്നത്
ആഹ ഞാന് ഞാന എടുക്കല ഭസ്മതിയരി നമ്മു എല്ലാവർക്കും അത് അത് നമ്മളൊ ഒരു മണിക്കൂർ എല്ലാം കഴ ന് ശേഷം വെള്ളത്തിലിട്ടെക്ക
ആ നല്ല നല്ല വൃത്തിയാവണ്ണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട്
ആഹ അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോവും വെള്ളത്തിട്ടു കഴിഞ് ആ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം
പിന്നെ വീണ്ടും വീണ്ടും നമ്മള് കഴുകുമ്പോൾ പൊടിഞ്ഞു പോകും നമ്മൾ നന്നായിട്ട് നമ്മ ചോൽക്കാൻ വേണ്ടിത്തി
ഒരു മണിക്കൂറൈഞ്ഞിട്ട്
ആ ആ
പിന്നെ ഞമ്മള് ചിക്കന് വലിയ പീസ ആക്കിട്ട്
അത
കളയാതെണെങ്കിൽ കുഴപ്പമില്ല തൊലീ
ആ ഇപ്പൊ മന്തി പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ അങ്ങനെ തന്നെ ആ കി കിട്ടുവല്ലോ അല്ലേ
ആഹ പിന്നെ കോർക്ക് നമ്മള ഇതില്ല കോർക്ക സ്പൂണ്ല്ല ആ കുത്തണ സാധന ആദ്യട്ട ഓരോ ഓട്ട കുത്തിട്ട് ഞാനൻ അങ്ങനെട്ടോ
അല്ല അതന്നെ ഞാൻത് യൂട്യൂബിലേ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടുന്ന് വെച്ചാ ഒരാള് വെക്കുന്നത് നമുക്ക്
ആഹ മാഗി കട്ടാട്ട് മാഗി കട്ടാ പറഞ്ഞ പേസ്റ്റൊക്കെ ഇല്ലേ ആഹ അതും കാപ്സിക്കം പിന്നെ പെരുഞ്ചീരക ഗരം മസാലപ്പൊടി നല്ല ജീരകം പിന്നെ കുരുമുളക് നല്ല ജീരകം ഇടും ഒക്കെ ലേശിച്ചിടുള്ളു പിന്നെ പട്ട ഏലക്കായ ഒക്കെ ചെറിയായ ഇതായിട്ടിട്ട് രണ്ടണ്ണക്കെ മൂ വക കൂടിയിട്ടിട്ട് ചിക്കൻ ഇട്ടിട്ടാണ് കൊഴ കൊ ച മല്ലിച്ചപ്പും ചെറിയൊരു തക്കാളിയും കഷ്ണംമാക്കിട്ട് അത് ഈ ചിക്കനിലിട്ട് ഒരു മണിക്കൂറൊക്കെ നമ്മള്
ഓ ഇങ്ങനെ അപ്പ ആ മസാല എല്ലാം കൂടെ തട്ടിട്ട് ചിക്കൻ കൊറച്ചൊന്നും വെച്ചേക്കണംല്ലേ
നല്ലന്ന് നമ്മള് നല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ക്യാപ്സിക് ഒക്കെടണം നാല് ചറുതാക്കി അരിഞ്ഞ്
ആ ആ അതൊക്കെ നമുക്ക് മറന്നിട്ടല്ലോ ആ
അത് കൊറച്ചു നേരം ഇങ്ങനെ നമ്മള് ഇപ്പ് പിന്നെ മാഗി ക്യൂബിന്റെ കട്ടമ്മല് അല്ല പ്പാവും ചെലെയ്മ
ആ അതും നമുക്ക് ഈ മല്ലി എല്ലാം കൂടെ കിപ്പുവല്ലേ
എന്നിട്ട് നല്ല ഞമ്മളിതും കുഴയ്ക്കുക എന്നിട്ട് നല്ലണ്ണം നല്ലോണ്ണം കൈ കൊണ്ട് കുഴച്ചിട്ട് കളർ ഇടുന്നവരുണ്ട് ഞാന് അങ്ങനെ കളർ ഇടലില്ല കേട്ടാ
നമ്മള് സാധാരണ വീട്ടില് ഉണ്ടാക്കുമ്പോ നമ്മള് മഞ്ഞ പൊടി ചേർത്താലും
ആഹ് അത് നമ്മളെ നല്ല എ ചിക്കന് കളർ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടത് ഇതില് ചെറിയ തീയിൽ ഇട്ടിട്ട് അല്ല പൊരിച്ചെടുക്ക ആ ഓയിൽ ഒഴിച്ചക്കെട്ടാ ഇല്ല അല്ല കൊയക്കുമ്പത്തേ നമ്മ ഓയിൽ ഒയ്ക്കണം
ആഹ് കേ
നമ്മളത് പൊരിച്ചെടുക്കുക അതിൽ തന്നെ ഇട്ട അപ്പൊ ഈ മ മസാലയും വേവും അതൊക്കെ എ അരിഞ്ഞിട്ട് നല്ല മസ ചിക്കൻ പിടിക്കും എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിക്കാം അരി ഞമ്മൾ വേവിച്ചിട്ട് പകുതിയാകുമ്പ അ ഈ ചിക്കൻ ഇതു കൂടി മിക്സ് ചെയ്തിട്ട്
തന്നെ അരി വേവിക്കും
ആഹ് ഇപ്പൊ പകുതി വേവില് കൊറച്ചൊക്കാ അത്യാവശ്യം വേവ് തൊണ്ണൂറ് ശതമാനം വേവിച്ചിട്ട് അതിൽ ചിക്കനല് ഉണ്ടാവും കുറ ച്ച് എണ്ണ എടുത്തിട്ട് ഇതിനെ പകുതി ആയി ചോറിട്ടതിന് ശേഷം അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക
ആഹ് അതാണ് ഞാൻ ഈ ഞാൻ കണ്ടിട്ടുണ്ട് അന്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ച കൂടി
ആ അത് ചോറിന്റെ മസാല നമ്മളെ നടുക്ക്ല്ല പിന്നെ നമ്മള് അപ്പ എല്ലാരും മസാല ചോറ്മ്മലും പിടിക്കും
ആ അപ്പൊ കുത്തിരി
ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്ലോർ ഓയിലത് ഇട്ടിട്ട് നമ്മള് ഓയിൽ വെള്ളം ഇത് പുകട്ടാണ്ട് ഞമ്മൾ മൂടിയക്കുക
മൂടി വെക്കുക ആ തുറക്ക്പോ പിന്നെ ഒരു പാത്രം തരാംത്തിരി ഇങ് തന്നാട്ടെ
ആഹ്തര ഞൻ കൊഴപ്പം ഇില്ലല്ലോ എപ്പോഴും മാണെങ്കിലും റെഡിയാണ്
അതെല്ലെ അത് തന്നെ ആ അല്ല എനിക്ക് തോന്നണ ബിരി ക്ക പെട്ടെന്ന് നമുക്ക് മന്തി ഉണ്ട ൻ പറ്റും തോന്നല്ലേെ മന്തി പെട്ടെന്ന് സാധനങ്ങളൊക്കെ വീട്ടില് ഉണ്ടെങ്കി ആ പെട്ടെന്ന് തന്നെ നമ്മുക്ക് മന്തി റെഡി ആാക്കി എടുക്കാ തോുന്നുണ്ടല്ലേ
ആഹ് ഫ്രൈഡേയ്‌സും ഉണ്ടാക്കട്ടൊ വേഗം
നമ്മളെന്താ സത്യം കടയിൽ പോയി കഴിച്ചിട്ട് ശീലയേള്ളൂ നമ്മൾ വീട്ടിലക്കെ ഫ്രൈഡ് റൈസ് അങ്ങനെ കിട്ടില്ല പുറത്തൊക്കെ പോകുമ്പോഴേ പച്ചക്കറിയ ഇടതാണ് കൂടുതലും കഴിക്കില്ല അതാക്പ പിന്നെ വേറെ കറിയുടെ ആവശ്യം ഒന്നുല്ലല്ലോ പിന്നെ മുട്ടയൊക്കെ ചേച്ചിട്ട ഇടണത്
പച്ചക്കറിയാണ് ഇടുമ്പോ കൊറെേണ്ട് ചിലവാകുമല്ലോ
ആഹ് കുട്ട്യോക്ക് തിന്നേം ചെയ്യാം ഇപ്പോ അതിന്റെ
ആഹ് ഒക്കെ ചെറുതാക്കി അരിഞ്ഞാ മക്കളെ വറ്റിക്കത്തില്ല വല്യ വല്യ ആകുമ്പോ ഒക്കെ പെറുക്കിടുക്കും. അ ഹാ അതാണ് ഒക്കെ പെറ്ക്കി പെറ്ക്കി പെറ്ക്കി ണ്ടോല്ട്ത്തക്കാന്.
പൊടിക്കുന്ന പാത്രത്തിന് ആ പട്ട കൊടുക്ക് കഴിക്കാൻ കൊട്ത്ത പാത്രത്തിന്റെ വട്ട ഇന്താണിക്കും ഈ കഴ വേസ്റ്റ് മാതിരി
അതന്നെ ചെറ്തായിട്ട് നിങ്ങൾക്ക് തെർഞ്ട്ക്കാൻ മടിയ പോലെ തിന്നോളും ഓട്ടോമാറ്റിക്കായി തിന്നും.
ഈ ബീറ്റ്റൂട്ടും അത് ബീറ്റ്റൂട്ട ല്ല ക്യാരറ്റും ഈ ബീൻസൊക്കെ ചേർതായിട്ട് കൊത്തി അരിയും ആ മസാലക്കകത് ഉണ്ടാകണോന്ന് വിചാരിക്കണന്നെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കി എന്ത് ചെയ്യണംന്നറിയോ ഇവര് തിന്നത്തില്ലന്നെ. ഇങ്ങനെ വെള്ളപ്പാട് രണ്ട് സൈ രണ്ടടുത്തും വന്നെക്കണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറയാ കാഴ്ച ശക്തി റാട് പച്ചക്കറികള് ഊട്ടി ഓ മീനന്ന് പറഞ്ഞ ഒരു സാധനം കൂട്ടത്തിലല്ലോ മീൻ കറിയും കൂടെ ല്ല മീനും കൂട്ടത്തില്ല.
ആഹ്
ക്കെ കഴിക്കും അല്ല ചിക്കന് ഭ
മഴ ഏല്ലോട്ത്ത്‌ണ്ടല്ലോ.
എല്ലാ കുട്ടിക്കും ചിക്കന് ഇഷ്ടല്ലാത്ത ആരെങ്കിലുംണ്ടാവോ?
ചിക്കം മാത്രം അത് ആരും നിർബന്ധിക്കണ്ടവരെ.
ആ കൊല്ലം പൊരിച്ചാലും കറി വെച്ചായാലും
അത് ഏന്തായാലും വാണ്ടില്ല. അവർക്കാണ്ട് കൊടുത്താ മതി.
കൊടുത്താ മതി ഇഷ്ടം പക്ഷെ എങ്കിലും പെൺകുട്ട്യോളക്കെയല്ലേ പെ
പഷേ പണ്ടത്തെ സാഹചര്യംല്ല പ്പ ല്ല പെകുട്ടികൾക്ക് പ്രായ അണക്കായ മുന്നേ നമ്മള് ഈ മൻഷ്യസും കാര്യങ്ങളൊക്കെ ആ പായ
കൊള്ള ഇപ്പൊ ഒമ്പത് വയസ് കഴിഞ്ഞ ഏത് സ സമയത്തും കൊച്ചുങ്ങളും ആവോ ല്ലെ നമ്മളക്ക പത്താം ക്ലാസ്സിലും പതിനാലും പതിനഞ്ചും വയസ്സിലക്ക നമ്മളായേക്കണ്.
ഞമ്മക്കും ചെല് പം ഞമ്മള് അമിതമായി തിന്ന പി സി ഓഡിന്റെ പ്രശ്നംണ്ടല്ലോ.
എനിക്കിപ്പഴും ട്ടാ പ്രശ് നം.
ആ നമ്മളും തന്നെ കണ്ടാ തന്നു.
എനിക്ക് അ ഇപ്പഴുണ്ടല്ലോ എനിക്കിപ്പ ആ പ്രശ്നം ഉണ്ടായിട്ടെ സവം നിർത്തീട്ടില്ല എന്റെ മോക്കിപ്പോ മോക്കിപ്പോ ഒമ്പതു കയിഞ്ഞ് ഓളെ ഒമ്പത് വയസ് കയിഞ്ഞ് ഇവളുടെ പ്രസവത്തിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം ച്ചാ ഈ മാസമുറ കറക്റ്റ് ആയിട്ട് വരുന്നില്ലെന്നേ അപ്പൊ ഞാൻ ഒരു നാലഞ്ച് മാസൊക്ക ആയപ്പഴും ആയിട്ടില്ല അഞ്ചാറ് മാസായി അങ്ങനെ ഇക്ക വന്നിട്ട് ഇക്ക പോയി ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞ് എന്നാ ഒരു സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പ ഴത്തേക്ക് പറഞ്ഞു ഇങ്ങന കുരുക്കള പിസെലുടെ ലക്ഷണാ പിന്നെ പിന്നെ ഞാന് ഇന്റെ കീർത്തില് പോലെ ഇന്ന് ഞാനി ങ്ങനെ വ ഇപ്പ ദാണ്ടേ ഇപ്പോര് വർഷായിട്ടെനിക്ക് പ്രശ്നമാണ്.
ത്ത മര്ന്ന്ണ്ടാ.
ഇപ്പ കൊറേ ദിവസം ഇപ്പം ഡോക്ടർ പറഞ്ഞ ന്തായാലും ആ ഇക്കാക്ക നാട്ടില് ല്ലല്ലോ അപ്പൊ പിന്നെ എന്താണ് പേടിക്കേണ്ട ആവിശ്യന്നുല്ലല്ലോ ഇങേനാവാൻ മൂന്നു മാ സം കൂടുമ്പ എന്തെങ്കിലും ഗുളിക കഴിച്ചിട്ട് ആവ ഞാൻ അങ്ങനെ കുറേ ദിവസം ഗുളിക കഴിച്ചിട്ട് മൂന്നോ നാലോ മാസം കൂടുമ്പോ ഇങ്ങനഎന്താണ് മെൻസസ് ഇപ്പ അത് നിർത്തിപ്പ ക്കാക്ക വന്നിട്ട് ഇപ്പ രണ്ട് മാസ പ്പ അവര് പറയും വണ്ണം അവര് പറയും വണ്ണം കൊറയ്ക്കണം അപ്പൊ അവര് പറയും വണ്ണം കുറക്കണം ന്ന് ഞാനെന്തൊക്കെ രീതി വണ്ണം കുറച്ചിട്ടുംഎനിക്ക്ങ്ങനെ വണ്ണംകുറയുണുല്ല
എത്ര ഏകദേശം എത്ര വെയ്റ്റ്ണ്ടാവും
ഓ എമ്പതുണ്ടെനിക്കിപ്പ ഉം... വിളിച്ചില് അങ്ങനെ ഇപ്പ എന്ത് ചെയ്ത് തന്നെയ അങ്ങനിപ്പെന്തെയ്തെല് അപ്പൊ നോക്കുമ്പ ഇപ്പനിക്ക് മുപ്പന്ത്രണ്ട് വയസ്ണ്ട് അപ്പൊ. ഇപ്പൊ ഡോക്ടറെ അപ്പനിക്ക് ഓവറ് വെയ്റ്റാണ് പ്രായത്തിനൊത്ത വെയ്റ്റല്ലിത് ന്ന്ട്ടൊക്കെ പറഞ്ഞിട്ടാണ് മാക്സിമം ശ്രമിച്ചാ ഇപ്പൊ ഇപ്പോ ജോത് ഇപ്പ നമ്മളെണ്ടല്ലൊ ശരീരനങ്ങാതിര്ന്ന്നമ്മളോരോന്ന് ചെയ്യിമ്പോ നമക്ക് ഭയങ്കര വേദനകയ്യിങ്കാലൊക്കെ എ അ ഇനിപ്പതാണ്ടെ ഞാനീ.... ജൂലൈ ഒന്ന് മുതൽ ഞാനൊര് ഇതില് ഒര് ക്ലാസില് കയറീട്ടുണ്ട്. എ അവരതൻസരിച്ചുള്ള അതനുസരിച്ചുള്ള ആവർതീദിന്റെ വ്യാമം പിന്നതുപോലെന്നെ അവര് പറയുന്ന രീതീലുള്ള ഫുഡൊക്കെ ആഹാരൊക്കെകഴിച്ച് അതാപ്പോ ചെയ്യ അതപ്പ അതേ ഒരു മൂന്ന് മാസം കൊണ്ടാണ് അവർ
ആ തുടർച്ചയായിട്ടുംചെയ്യണം ഞമ്മളാവൊരുമണിക്കൂറാണെങ്കിലും ആ ഏഴ്മണി ക്കാഏഴ്മണിക്കെന്നറ്റൻന്റെയ്യണം
ആ അതിപ്പ ഏഴ്മണിക്കല്ലെ എനിക്ക് ഞാ പറഞേ... രാവിലേ...
ഇന്റെ ഇന്റൊരു ഫ്രണ്ട്ണ്ടാർന്നു ഓള് ചെയ്തിട്ടോഓള് നല്ല തരിനട്ടാ.. വെറ്തേണത് കുറച്ചയ്ഞാ... അത് ഓട്ടോമെറ്റിക്കായി തടിക്കാണ്
പരിവല്ലേ....
ന്താരിക്കിണ്ട് കാരണം ഓളറയുംക്ക് പൈ ഓള്പറഞ്ഞെന്താണ് ഇക്ക് ഭക്ഷണം ക കണ്ട്രോള്യ്യാ വയ്യാന്ന്
ആ ഇത്പ്പം മൂന്ന്മാസം ഞാനെന്താലുംവന്ന് വിചാരിച്ച് ദെ അദ് ചെയ്യാവേണ്ടിട്ടാണ് ഫീസൊക്കടച്ചു പ്പൊ എനിക്ക്ക്ലാസ്സ്‌വന്നേക്ക്ന്നെ പറഞ്ഞാല് അഞ്ചരാ മുതല് ആറര വരെ
അതെന്നെ വൈകുന്നേര ഏഴരവരെയാണ് ഏഴ്മണിക്കൂണ്ട്.
ആ.. എനിക്കിപ്പംഎനിക്ക് വെളിപ്പിനെയാണ് എനിക്ക് വെളുപ്പിനാണെറ്റോം നല്ലത് കാരണം ഞാൻ അഞ്ച്മണിക്കല്ലേ ണീക്കുന്നത് റ്റാല് നമ്മുടെ പ്രാർത്തനേം നിസ്ക്കാരങ്ങളും കഴിഞ്ഞ ചെലപ്പം നേരത്തെ അല്ലേ അപ്പൊ അത് കഴിഞ്ഞ്പിന്നെ അഞ്ചരായാമ്പത്തേയ്ക്കും ആവ്പോത്തേക്കൊക്കെ ഞാൻ ഞാൻ ചെയ്യാണ് അപ്പൊ ത് വീണ്ടും കിടക്കുന്നല്ലയോ അല്ലയൊ ന്ന് പറഞ്ഞാല് രാവിലെയും രാത്രിയാണ്
ആ.. അത് ന്ന അ വെറുതാണ്പഷേ അയ്നനുസരിച്ച് പ ഞമ്മള് ശത് മാണട്ടോ ഭക്ഷണം കാണുമ്പള് സമാധാനംവേണം
അ അതാണ് അതാണ്ല്ലാണ്ടായിപോയൊ നമ്മള് ചോറൊക്കെ കഴി
അത് ഞമ്മക്ക് തീരണ്ടാവ് ലല്ലാ... അത് അ അമക്കാ സമാധാനം കിട്ടൂലല്ലോപാ ടേബിൾമാ ഭക്ഷണം കൊട്ന്നെചാല്
ആ.. അത്. അത് അത്ക്ക് ചെയ്യനോം ഇനി മ്.. മ ഇതിനെക്കാട്ടീം ഇഷ്ടം ചോക്ലേറ്റ് മധുരങ്ങള് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ ആ ശരിയ... അ അ അയിക്കോട്ടെ അ ആ.. അമ്പിളി ടീച്ചറിന്റെ യഥാർത്ഥ പേരെന്തുവാ?